കേക്കാവോ നല്ല വിശേഷം എവിടെയാണ്
ആ ഞാൻ വീട്ടിലിണ്ട് മോനെന്ത് ചെയ്യുന്നു ഒറങ്ങിയോ?
ഉം അല്ലെന്ന് സ്കൂളുണ്ടല്ലോ സ്കൂളി പോയി
ആ ശരിയാ
ഏ ആ എൽ കെ ജിയിലാണ് ഒരു നാലുമണി നാല് മണി നാലുമണി ആവുമ്പോഴേക്കും വരും ഉം ന്നാ പിന്നെ തുടങ്ങും പുകില്
കൂൾ ബസ് വരുവോ?
വന്ന് കഴിഞ്ഞാ ആ സ്കൂൾ ബസില് വരും ന്നാലും കുറച്ചങ്ങ്ട് താഴോട്ട് എറങ്ങി പോകണം
ആ ഇപ്പെന്ത് ചെയ്യുന്നു പഠിക്കുന്നുണ്ടോ?
പൊറകെനടക്കണം
ഉം എന്നാ ഞാൻ പഠിക്കുന്നു പ്പൊ ഉം
ആ ഞാന് പ്പെ ഇതേപോലെക്കെത്തന്നെ പി എസ് സി ഇങ്ങനെ നോക്കുന്നുണ്ട്
ആ വീട്ടിലിരുന്നിട്ടാണോ ക്ലാസ്സിന് പോകുന്നുണ്ടോ?
വീട്ടിലിരുന്നിട്ടന്നെ ക്ലാസ്സിന് പോകാനൊന്നും പറ്റില്ല അവിടെ ആരുണ്ടാവാറില്ല ഞാനും കുഞ്ഞും ഹസ്ബന്റും മാത്രെ ഉണ്ടാകാറുള്ളു പിന്നെ അവന്റെ അടുത്ത് ആരുണ്ടാവൂല ഞാൻ പോയി വരുമ്പോ എന്തായാലും അഞ്ചുമണിയാവും അവ നാലുമണിയാകുമ്പോഴെത്തിന് എത്തും അപ്പൊ പി ന്നെ ഒറ്റക്ക് ആയിപോവും
ആ കുഞ്ഞിക്കുള്ളത് കാരണം കൊണ്ട് പഠിക്കാൻ പറ്റുന്നുണ്ടോ?
ആ കൊഴപ്പൊന്നുല്ല നമ്മള് സമയം കണ്ടെത്തി പഠിക്കാണല്ലോ അതെന്നാ സമയം ആരും നമ്മുക്ക് എടുത്ത് ചെല ലിസ്റ്റിലൊക്കെ ഒണ്ട് ഒന്നും കിട്ടുന്നില്ലാന്നൊള്ളു താഴെയ താഴെ നല്ല പുറകില
ആന്ന് ല്ലേ ആ ഹാ ഹാ ഉം ഞാനും കൊറെ ട്രൈ ചെയ് ഞാനും കൊറെയൊക്കെ നോക്കി പക്ഷെ എനിക്ക് പറഞ്ഞു വച്ചേ എനിക്ക് പറ്റില്ല രണ്ട് കുട്ടികളെയും വെച്ചിട്ടേ- അവരെ കാര്യം വീട്ട് കാര്യം ഭർത്താവിന്റെ കാര്യം എല്ലാം നോക്കിട്ട് പിന്നെ എനി ക്കി ക്ഷീണോം പിന്നെ എനിക്ക് ഇച്ചിരി ഉറങ്ങണംന്നുള്ളൊരു ത്ണ്ട് ടെൻഡൻസി കൂടുതലാ
അത് എനിക്കാണെങ്കിലും അങ്ങനെ തന്നെ രാവിലെ രാ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കാനുള്ള സമയൊക്കെ ആണെങ്കി എന്തായാലും ഒരു നാലുമണിയൊക്കെ ആകുമ്പോ എഴുന്നേക്കും രാവിലെ എട്ട് മണി ഒമ്പണിയകുമ്പോഴത്തേും ചോറ് ഛായ അങ്ങനെ എല്ലാ പരിപാടികളും തീർക്കണംഎന്നാലേ നടക്കുള്ളൂ രാ ന്നാല് കൊഴ പ്പല്ലാതെങ്ങനെ പോണു പക്ഷെ നമ്മള് പഠിച്ചോ എന്ന് പറഞ്ഞ് നമുക്ക് ആരും സമയൊന്നും തരില്ലല്ലോ ചേച്ചി അത് വീട്ടിലാ ആ നമ്മള് കണ്ടുപിടിച്ച് ഉം കണ്ടുപിടിക്കന്നെ വേണം സമയം അല്ലാതെ നമ്മൾ പഠിച്ചോട്ടെ പരീ എത്ര ദിവസൊക്കെ പരീക്ഷ ഡേറ്റും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ പഠിച്ചോട്ടെ എന്ന് കരുതി ട്ട് ഞാൻ നോക്കാം കുഞ്ഞിനെ ഞാൻ നോക്കാം അങ്ങനെന്നാരും പറയില്ല നമ്മള് സമയം മാറ്റി വെക്കുക നമ്മള് പഠിക്കുക
ആഹ് എന്തായാലും
അപ്പൊ കഷ്ടപ്പെട്ട് ഭയങ്കര കഷ്ടപ്പെട്ട് അങ്ങനെ കഠിനാധ്വാനം ചെയ്ന്നൊക്കെ അപ്പോ പറയൻ ആൾക്കാരുണ്ടാകും അതിന്റെ എടയിൽ നമ്മള് തോറ്റകഥയൊന്നും അല്ലെങ്കിൽ അതിന് വേണ്ടി നമ്മൾ ആക്കിതൊന്നും ആരെ കയ്യില്ണ്ടാവില്ല
ആഹ് പക്ഷെ ഞാൻ എന്റെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ ഭർത്താവിന് കിട്ടിയത് ജോലി അതുവരെ പി എസ് സിക്ക് ഒന്നും പോവും ഇല്ലായിരുന്നു അങ്ങനെയൊന്നും ഇല്ലായിരുന്നു സ്വന്തായിട്ട് വർക്ക്ഷോപ്പ് ഒക്കെ ആയിരുന്നു എല്ലായിരുന്നു
ആഹ് എല്ലാവർക്കും ഒരു ഒരു മറ്റേ എന്താ പറയാ ഒരു ഒരു സമയം ഉണ്ടെന്ന് പറയില്ലേ
ആഹ് ഒരു സമയോല്ല ആറ് അതെന്താന്നറിയോ അതിനരു ട്വിസ് റ്റ്ണ്ട്ന്ന്, ന്ന് പറച്ചാ ഞങ്ങള് കൂ ജോയിൻ ഫാമിലിയാ പ പതിനൊന്ന് പേരാണ് ഇര്ന്നെ കൂട്ട് കുടുബാ പിന്നെ അമ്മ ഇവരൊന്നൊ അങ്ങനെ പെ ട്ടന്ന് പൊറത്ത അയക്കുന്നൊ ഒരു സ്വഭാവ ഉള്ളവരല്ല എല്ലാ മക്കളും ഒരുമിച്ച് എന്നുള്ളൊരു ഇതാ അപ്പൊ അവടന്ന് രക്ഷ പെട്ടാന്നൊരു വഴിയേ ഒള്ളൂ ജോലി വേടിക്കാ ഒറ്റക്ക് താമസിക്കണം ന്ന്ള്ളര് ആഗ്രഹം ഉം അങ്ങനെ എന്തോ എഴുതി മക്കളുടെ ഭാഗ്യം കൊണ്ടും നമ്മള് ഞാനും നല്ലെ ഹെല്പ് ഞാൻ കല്യാണം കഴിഞ് ഫസ്റ്റ് വർഷം ഉം ആറു മാസം ക്ലാസ്സിന് പോയി ആറു മാസം അങ്ങനെ ഇരിന്ന് ഇന്ന് പഠിച് വർഷാപ്പ് കാര്യങ്ങളൊക്കെ നോക്കി ഫസ്റ്റ് ആറാമത്തെ റാങ്കിൽ ഇണ്ടായിരുന്നു ഫസ്റ്റ് മോൾന്റെ വന്നപ്പോ എക്സാം ആയിരുന്നു സെക്കന്റ് മോൾടെ വന്നപ്പോ ലിസ്റ്റിൽ വന്നു ഏ എൽ കെ ജി എത്തിയപ്പോ ഞങ്ങള് ഇവിടെ എത്തി
അപ്പൊ എന്താ കിട്ടാഞ്ഞേ
കിട്ടി പത്ത് വർഷായി ഇപ്പൊ ജോലി കേറീട്ട് ആഹ് പ്രൊമോഷനൊക്കെ ആയി എന്നിട്ടും ഞങ്ങള് പോയില്ല ഭർത്താവിന് ഹ് പിന്നെ അങ്ങോട്ട് പോയില്ല പ്ലസ് ടു പിള്ളേരുടെ പ്ലസ് ടു ഒക്കെ കഴിയട്ടെ എന്നിട്ട് എന്തായാലും വീടൊക്കെ വെച്ച് എന്ന് അവിടെ അമ്മ ക്കേ വന്നു താമസിക്ണെ ഏട്ടൻ വീട് വെച്ച് മാറി. ഞങ്ങ എല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നല്ലോ നേരത്തെ താമസിച്ചെ.
ആഹ് ആഹ് ഭയങ്കര ബുദ്ധിമുട്ടാണെ എല്ലാരും കൂടി ഒരുമിച്ചാവുമ്പോം പോർത്ത് ആഹ് രസാണ് എന്നാലും പൊർത്ത്ന്ന് ആൾക്കാര് കാണുമ്പോൾ നല്ല രസാണ് പക്ഷെ എന്നാലും
അല്ല സത്യം പറഞ്ഞ ഞാൻ ആഹ് നമ്മുക്ക് അങ്ങനെയൊന്നും ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല കാരണം അമ്മ ക്കെ പറഞ്ഞാ നല്ല ഉം നല്ല ബല ഉുള്ള ഒ ലേഡിയാ പക്ഷേ അമ്മായിക്ക് നല്ല ന്താ ആരോഗ്യ ഒള്ളതാ ആഹ് പ അമ്മാടെ കയ്യിലാണ് എല്ലാ അതും ഞങ്ങള് ഇവിടെ ഇരിക്കുവാണെങ്കിലും അമ്മന്റെ ചരടാണ് വലിക്കുന്നത് അതിപ്പോ അങ്ങനെയാണെങ്കില് നമ്മള് ഇനിയിപ്പോ എവിടെ പോയാലും ശരി ആ ചരട്ടിന്റെ ഒരു അര റ്റം ഇവിടെ ഇണ്ടാവും. കെട്ടി വച്ചിട്ട് ണ്ടം, ഉം അതൊക്കെ അച്ഛനുണ്ട് അമ്മയ്ണ്ട് മ്മ അച്ഛന്റെ പെങ്ങളുണ്ട് അവിടെ ഞങ്ങളുടെ പുതിയ വീട്ടില് ഉം അതാ പറഞ്ഞത് ചെറി എന്റെ വീട് അവിടാ തെന്നെ പാലക്കാട് അട്ത്ത് തന്നെ ഉം നോക്കി നോക്കുന്നു ജാതക അടുത്താണെന്ന് പറയുമ്പോ ലവ് മാരേജാണ്നൊന്നും വിചാരിക്കണ്ട ചട്ടം നോക്കി പൊരുത്തം നോക്കി അഹ് എത്ത് കഞ്ചിക്കോട്ന്ന് കേട്ടിണ്ടോ ആ കഞ്ചിക്കോട വാളയാറ് വാള ള വാളയാറ് വാളയാറ് വാളയാറ്
ഞാൻ ഞാൻ കഞ്ചിക്കോടിലള്ളെ ആഹ് ആഹ്
കഞ്ചിക്കോട് എവിടെയാ
കഞ്ചിക്കോട് ഇവിടെ ഒരു അധുരാശ്രമം ഇല്ലേ അതുരാശ്രമ ഹോസ്റ്റല്
അത് അങ്ങനെ പറഞ്ഞ എനിക്കറിയില്ല അല്ലാതെ വേറെ
അങ്ങനെ അരനാള് പുതുശ്ശേരി പഞ്ചായത്തില്ലേ
ആഹ് ആഹ്
പുതുശേരി പഞ്ചായത്ത് അല്ലെങ്കിൽ ആർ സി സി സ്കൂള് ആർ സി സി സ്കൂള് അതിന്റെ ഓപ്പോസിറ്റാ
വീടോ
ആഹ്
എന്റെ വീട് എലപ്പുള്ളി തന്നെയാണ് തേനേരിയില്
ആണോ ആന്നോ ആഹ്
പിന്നെ പാലക്കാട് പ്രത്യേകം പറയേണ്ട ആവശ്യം ഇല്ലല്ലോ അമ്മ മക്കളായിരിക്കും. ഇങ്ങടെ ഇങ്ങടെ ഒന്നും അങ്ങനെയല്ലട്ടോ ഇവിടെന്ന് പറഞ്ഞ് വച്ചാ കല്യാണം കഴിച്ച് കഴിഞ്ഞാ പക്ഷേ നേരത്തേയുള്ള പിള്ളാര് പറഞ്ഞാ എന്റെ ഹസ്ബൻഡ് എന്റെ കാലഘട്ടത്തിലു ള്ള ആളുകളെല്ലാം അമ്മ മക്കളായിരിക്കും പക്ഷെ ഇപ്പൊ അവരുടെ മക്കളങ്ങനെയൊന്നും അല്ല പറഞ്ഞാലെ അനുസരിക്കില്ല ഇഷ്ടമുള്ള പെണ്ണിനെ കൊണ്ട് വരും കല്യാണം കഴിക്കും. അമ്മയാണ് അച്ഛനാണ് ഒന്നും നോക്കില്ല പെണ്ണിന് വേണ്ടി
ആഹ് ഇനി അങ്ങോട്ടൊന്നും ഇനി അങ്ങോട്ടൊന്നും അങ്ങനൊന്നുല്ല ഇഷ്ടമുള്ള ആൾക്ക് ഇപ്പൊരു കല്യാണം എന്നുള്ളൊരു ഒരു കൺസെപ്റ്റ് ഒട്ടും തന്നെ ഇല്ല ഈ നമ്മ കല്യാണം തന്നെ കഴിക്കോന്ന് ദൈവത്തിന് അറിയാം ഇനി അങ്ങനത്തൊരു പരിപാടിയേ ഇല്ല. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരാളെ സ്വീകരിക്കാ ഇല്ലേ വേണ്ട
ആഹ്
ഒറ്റയ്ക്ക് ജീവിക്കുന്നതാ നല്ലതെങ്കി ഒറ്റയ്ക്ക് ജീവിക്ക
അയ്യോ ഞങ്ങള് ഇത്ര വർഷം കല്യാണം കഴിഞ്ഞട്ട് പതിനഞ്ച് വർഷായി എന്നിട്ടും ഇപ്പൊ ഇപ്പഴും അമ്മ പറയുന്ന ആഹ് ഒരു ഇത്രയും ജോലിയായി അവിടന്നന്ന് മാറിയാല്ലെങ്കിലും ഇങ്ങനെ പിശാശി പിടിച്ചത് മാറും വിചാരിച്ചപ്പോ ഒ ട്ടും രക്ഷയില്ല ഇവിടെയും പറന്ന് വരും പറയില്ലേ അതുപോലെയ
ഹും ഹും ഹും
ഒരു രക്ഷയില്ല പക്ഷെ നമ്മളുടെ അടുത്ത് പിന്നെ എന്താന്ന് വെച്ചാ നമ്മുടെ അടുത്തൊന്നും പറയില്ല അമ്മായിമ്മയായിട്ട് വഴക്കോ നാത്തൂനായിട്ട് വഴക്കോ ഒന്നുല്ല. ആഹ് ഇന്ന് വരെ അയിന്റെ ആവശ്യേ വന്നിട്ടില്ല അതുപോലെ ജോലി ചെയ്ത് ക്ഷീണിക്ക അങ്ങനെയൊന്നും നമ്മളെ ക്കൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യിപ്പിക്കൊന്നു അതിന്റെ ആവശ്യോം ഇല്ലായിരുന്നു. ആഹ് അമ്മയ്ക്കാണെ കടയക്കെ ഇട്ട് കൊടുത്ത അമ്മ ഞങ്ങള് വരുന്നവരെ ഞങ്ങള് ഞാ കല്യാണം കഴിഞ്ഞഞ്ച് വർഷം ഞങ്ങൾ ഒരുമിച്ചിരുന്നുള്ളൂ അത് കഴിഞ്ഞത് ഞങ്ങള് ജോലി കിട്ടിയപ്പോ ഇങ്ങോട്ട് വന്നല്ലോ പിന്നെ അവര് പുതിയ വീട് വെച്ച് മാറി പിന്നെ നമ്മളും പുതിയ വീട് വെച്ചു. ഏഹ് നമ്മുടെ കൂടെയാണ് അമ്മ. അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ പോലെയോ ആർക്ക് വേണങ്കിലും കേറാം എറങ്ങാ ഇ ക്കാം കെടക്കാം കേറി എറങ്ങാം. തറവാടല്ല അമ്മീം അച്ചനും എന്ന്ണ്ടോ അത് വരെ. അല്ല റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം പോലെ.
ആർക്കും വേണങ്കി കേറി എറങ്ങാവുന്നത്.
ആഹ് ഞങ്ങള് ആഹ്
വെച്ചു പക്ഷെ അവിടെ പറഞ്ഞ ഞങ്ങൾക്കാള് നാല് വർഷം മുമ്പ് വെച്ചതാ അത് ഇപ്പഴും പുതിയതുപോലെ ഇണ്ട്. ഇതിപ്പഴും പഴയ വീട് പോലെ ആയിട്ടുണ്ട് പറഞ്ഞാ ആർക്ക് വേണങ്കിലും കേറി എറങ്ങാ കമ്പാർട്ട്മെന്റ്ല്ലേ
ആഹ് അതന്നെ എന്നിട്ട് ചോറൊക്കെ കഴിച്ചോ
ഇല്ലല്ല കഴിക്കണം ഞാനതാ പറഞ്ഞു രാവിലെ എനിക്ക് കൊറച്ച് ബാങ്കിൽ പോണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോയിട്ട് വന്നിട്ട് ഇഡലി കഴിച്ച്
ആഹ് വണ്ടി ഓട്ടോ സ്കൂട്ടി ഓട്ടോ
പിന്നെ
എല്ലാ മക്കളൊക്കെ എത്രാം ക്ലാസിലാ പഠിക്കണേ
അതോ ഒരാള് പത്താം ക്ലാസില് ഒരാള് ഒൻപതാം ക്ലാസ്സില് അതാ ഞാൻ പറഞ്ഞേ പത്ത് വർഷായിന്ന് കൂടെ വന്നിട്ട്
പിന്നെ എൻ്റെ കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷായി പിന്നെ അപ്പനും ജോ ഇച്ഛനും വേറെ വേറെയാണ് താമസിക്കുണെ അപ്പനും അമ്മേം വേറെ തന്നെ തറവാട്ടിലാണ്
ആ യ്യോ തറവാട് എടുക്കാണ്ടിരിക്കാ നല്ലത്
തർ തറവാട്ട് തന്നെയാണ് പിന്നെ നമുക്കത് വേണ്ട നമ്മള് വേറെ വേറെരു ചെറിയ വീടെടുത്ത് ഞങ്ങളങ്ങോട്ട് മാറി ആ വേറെ വീട് വെച്ചു
ആഹ്
തറവാടാവുമ്പോ എല്ലാർക്കും എന്തിനാ വെറുതെ നമ്മളൊരു
നമ്മള് കെട്ടിയാലും നമ്മള്ടെ പേരിലും നമ്മള് കെ പുതിയ വീട് കെട്ടിയാലും അതാ വർ പ്ലാറ്റ്ഫോം പോലെ കേറി എറങ്ങും നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റ് ല്ല കാരണം നമ്മള് ചെയ്തു പോയി വീട് വെച്ച് പോയി കാരണം അവര് മാറി പിന്നെ എല്ലാവരും അവരവരെ നോക്കിപ്പോയി അ പ്യായൊന്നും ഒന്നും ആഹ് അവരെ ആരോഗ്യം നമുക്കില്ല അത്ര മാത്രം അറിഞ്ഞാ പോരെ
ഉം അത് പറഞ്ഞാ അവിടുത്തെരു അത് അങ്ങനെയാണ് അതുകൊണ്ട് ഫാമിലി ആരും ഏഹ്
കൃഷി ണ്ടൊ
കൃഷിയെല്ലാം ഒണ്ട് ന്ന് കടയുണ്ട് കൃഷിയുണ്ട് വർഷോപ്പ് ണ്ട് എല്ലാം ഒണ്ട് ഉം ഇപ്പൊ ഇപ്പൊ അച്ഛനൊക്കെച്ചിരി സുഖുല്ലാതെ ആയപ്പോ ആ നോക്കി നടത്തുന്നത് വേറെരാൾക്കാർക്കാണ് അങ്ങനെയൊക്കെ പോകുന്നു വിശേഷങ്ങള് ഭക്ഷണം കഴിച്ചിട്ടില്ലാലോ കഴിക്കണേ ഞാനേന്ന് കഴിച്ചിട്ട് പിന്നെ വിളിക്കാം കേട്ടോ
ആയിക്കോട്ടെ ആയിക്കോട്ടെ ശെരി ശെരി